ആന്റെടുത്താ
ഏ നല്ല മഴയ് മഴായിലെ.
മഴയാണോ. ഭക്ഷണൊക്കെ കഴിച്ചൊ?
ഓണ്ട്. സൊറങ്ങാവേണ്ടിക്കാണ്.
ആ ഒക്കെ ഒക്കെ. ഈ ഇപ്പമഴല്ല.
മ്
ഫുട്ബോളൊന്നും കാണുന്നില്ലേ? ഹലോ ഹലോ കേക്കുന്നില്ലേ?
ആ ണ്ട്ണ്ട്.
ആ ഫുട്ബോളൊന്നും കാണുന്നില്ലേന്ന്.
ഇല്ല ഫുട്ബോൾ ഫാൻസിൽ പെട്ട ആളല്ല.
ഓ ആണോ. ഫുട്ബോൾ ഇഷ്ട അല്ല ക്രിക്കറ്റാണോ താല്പര്യം.
അതിനുള്ള അതിന്റെ സ്ഥലവും സൗകര്യ ഇല്ല.
ആ ഓക്കെ ഓക്കെ. അടുത്ത് സിനിമയൊക്കെ കണ്ടോ
ഏ
ആഹ അടുത്ത സിനിമയൊക്കെ കണ്ടോന്നു.
ഇല്ല. കണ്ടില്ല.
ദൃശ്യം ത്രീ കണ്ടായിരുന്നോ, അതോ ആഹ
നമ്മള വർക്ക് ചെയ്യുന്ന ആളാണോ അതോ
ആഹ അത വർക്കേയുന്നാളാ.
ഞാൻ പഠിക്കുണ് ണ്ട്. ഹോസ്പിറ്റലഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്നുണ്ട്. പിന്നെ ഓൺലൈനായിട്ടു ഒരു ജോലി ചെയ്യുന്നുണ്ട് കോഓപ്പറേറ്റീവോ ഫീസില് വർക്കെയണ്ട്.
ആ ഓ
എന്താ ഭക്ഷണം കഴിച്ചേ.
ഏ
എന്ത് ഭക്ഷണം കഴിച്ചേ എന്തനായിട്ട്
എപ്പ ചപ്പാത്തി
പത്തി ചിക്കൻ കറി.
ചിക്കൻ കറി ചപ്പാത്തി
ഡയറ്റിലാണോ രാത്രി ചപ്പാത്തി കഴിക്കാൻ. ജിമ്മിലൊക്കെ പോവുന്നാളാണോ. ജിപ്പിലൊക്കെ പോകുന്ന ആളാണോന്നോ
ഇല്ല ജിമ്മില് പോറന്നില്ലോ അപ്പോ രാത്രി ലേറ്റെയിട്ടാണ് വരൂത്തൊള്ളൂ
ആ
ഞാൻ ഇന്ന നക്കു നക്ക് കണ്ടായിത്തൊന്നുമല്ല
ആ
എനിക്ക് പുതിയ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് എപ്പോഴും ഭക്ഷണം കഴിച്ചൊണ്ടിരിക്കുന്ന ഒരാളാണ് ഉ ഞൻഎല്ല ഭക്ഷണം കഴിച്ചു ചുറൊക്കെ ഞാൻ ഒരുപാട് കഴിക്കും ഭക്ഷണം പടി കഴിക്കുന്നച്ചാ അത്ര തടിച്ചിട്ടൊന്ന നല്ലരാ അത്ര തടിയൊന്നുംല്ല തടിയൊന്നുമല്ലാത്തൊണ്ട് എല്ലാവരും ഭയങ്ക പ്രശ്നമാണ് ഇത്രയും കഴിച്ചിട്ട് നീക്ക് വണ്ണം വെക്കുന്നില്ലല്ലോ എന്നല്ലൊ പ്രശ്നം വാരി വലിച്ച് കഴിച്ചിട്ട് വണ്ണം വെക്കാത്തത് ഭങ്കരു പ്രശ്ന ആണല്ലോ
കുറച്ച കൈയിന്നേരം വണ്ണം വെയ്ക്കും ഇപ്പ ആരം ചെയ്ട്ടല്
ചില ഒരു പച്ചവെള്ളം കുടിച്ചാൽ പോലെ വലിയ വെണ്ണം വെക്കുന്നവരുണ്ട് സാന എന്തോരം കഴിച്ചാലും വണ്ണം വെക്കൂല അതെന്റെ ഒരു ലക്ക് തന്നെയണ എല്ലാരും എന്നെ പറയും എന്നോട് പറയും ഓ നിനക്ക്ന്ത് ഭാഗ്യ എന്ത് ഡ്രസ്സ് വേണമെങ്കിലും വിടാലോന്ന്
ഏ ആ
ഹലോ
ഓ
ശ് ശ്
ഹലോ
ആഹ് കേട്ട് കേട്ട് കേട്ടു
ഉം
ആഹ് എന്താ ചെയ്യണെ വർക്ക് ചെയ്യാണോ?
ആ അതെ
എന്താ വർക്ക് ചെയ്ണ്?
ആ ചെറുതായിട്ട് ഒരു കളക്ഷന്റെ പരിവാടി.
ഉം കേക്കുന്നില്ല റേഞ്ച് ഇഷ്യു ഉണ്ടോ അവിടെ.
ആഹ് ചെറുതായിട്ട് കളഷനുണ്ട് കളഷൻ.
ആഹ് ഈ ബാങ്കുകളുടെ പേസായിട്ട് കളക്ഷൻ പിടിക്കാൻ പോവുന്നയാ.
ബാങ്കിന്റെതല്ല സ്ഥാപനത്തിന്റെ.
ഏ പ്പ
പാപ്പൽ.
എങ്ങനെ.
ഒരു സ്ഥാപനത്തിന് വേണ്ടീട്ട്.
ആഹ് ഓക്കെ ഓക്കെ
പ്രൈവറ്റ് മൈക്രോ ഫിനാൻസ് ആണോ
അല്ല ഒരു സ ഒരു പിന്നെ. വിദ്യാഭ്യാസ സ്ഥാപനത്തിന് വേ
ആഹ് ഒക്കെ ഒക്കെ എന്ത് കാര്യാണ് കൂടുതൽ ഇഷ്ടം കളി. ഫുട്ബോളും ക്രിക്കറ്റ് ഒന്നും തന്നെ കാണാറില്ലന്ന് പറഞ്ഞു മൂവീസും അങ്ങനെ ഇഷ്ടമല്ലാന്ന് പറഞ്ഞു പിന്നെ എന്താണ് താല്പര്യം. ഫ്രീ ടൈമ് ഒക്കെ എന്താ ചെയ്യുന്നത് ചെസ്സ് കളിക്ക ക്കോ ഫോണില് അതോ ഫ്രീ ഫയറോ?
ഫേസ്ബുക്ക് വാട്സപ്പ് അതുപോലെ ഇൻസ്റ്റഗ്രാം.
തോക്കെ നോക്കിയിരുന്ന്‌ സമയം കളയും. ഓക്കെ.
ഇയാൾ ഫ്രീ ടൈം എന്താ ഉപയോഗിക്കുന്നെ
ഇതന്നെ എന്തെങ്കിലൊക്കെ ചെയ്യും. എനിക്ക് പിന്നെ ഡ്രോയിങ്ങ് ഇഷ്ടവാണ് പിന്നെ അത്യാവശ്യം പെയിന്റ് ചെയ്യും. പിന്നെ അത്യാവശ്യം ഡ്രസ്സിലൊക്കെ വർക്ക് ചെയ്യും ആർട്ട് വർക്ക് ചെയ്യും. അങ്ങനെ കുറച്ച് കുറച്ച് കലാവേദികളൊക്കെ ഉള്ളത് കൊണ്ട് ഫ്രീ ടൈം ഒക്കെ അതിന് വേണ്ടി ഞാൻ സമയം സ്പെൻഡ് ചെയ്യും. ക്ലാസ് കിഞ്ഞ്കൊറച്ച് പഠിച്ച് കഴിഞ്ഞ് പിന്നെ ഓൺലൈൻ ജോലിയെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് കിട്ടുന്ന സമയം ങ്ങനെ അത് ഇത് ഇതൊക്കെ ചെയ്‌തോണ്ട്ഇങ്ങനെ ഇരിക്കും.
ഉം
മുമ്പ് ഞാനൊരു കലാപരമായി സൃഷ്ടിച്ചുകൊണ്ടിരിക്കും ഓരോന്നൊക്കെ ആക്കിട്ട് ഒട്ടിച്ച്. എന്തെങ്കിലും ഡ്രസ്ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഞാൻ എന്തേലും വർക്ക് ഒക്കെ ചെയ്ത് റെഡ് വർക്ക് അല്ലെങ്കിൽ ഹാൻഡ് വർക്കോ അങ്ങനെ സ്റ്റോൺ വർക്കോ അങ്ങനെ എന്തേലൊക്കെ ചെയ്തോണ്ട് ഇങ്ങനെ ഇരിക്കും. കുക്കിംങ് ഇഷ്ടാണ് പക്ഷെ ചെയ്യാറില്ല.
അമ്മ ചെലവുണ്ടോ?
ആഹ് എല്ലാരും ഉണ്ട് ആ ഉണ്ട്.
വേ വേറാരാ വീട്ടില്.
അമ്മയും അച്ഛനും.
ബ്രദറും സിസ്റ്ററും ഒന്നുംല്ലേ
ആഹ് സിസ്റ്റേഴസ്ണ്ട്
ഉം
ആ അമ്മേം അച്ഛനും ഉണ്ടോ
ഓ ണ്ട് ഇല്ല അച്ഛനില്ല അമ്മ അമ്മണ്ട് ഉം അമ്മണ്ട്
ഹലോ അവരൊക്കെ ഉറങ്ങിയോന്ന്
ആര് എന്താ എ ഞാന് ഒറ്റക്ക
ഒറ്റക്കാണോ ആ ആ ആഹ് ജോലി ഭാഗമായിട്ട് ഒറ്റയ്ക്ക് താമസിക്കുന്നായിും ക്കും ലേ ആഹ് അച്ഛനമ്മയൊക്കെ വിളിച്ചാ
ഓ ശരി
ഉം അവരൊക്കെ സുഖായിട്ടിരിക്കുന്നു അവിടെ
മഴ മഴയുണ്ട് പ്പോൾ മഴയില്ല കൊറച്ച് നേരത്തെ ഉണ്ടായിനി
ആഹ് ഉം
എവിടെള്ളതാണ്
എന്തോ
വീട്ടില
ഹലോ
വീട്ടിലാര ഉള്ളേ
ആഹ് വീട്ടിലാണ്
ഉം മൂന്നാള് കള്ല്ലേ
ആന് നാളെ രാവിലെ എന്താ ഭക്ഷണമക്കെ ആക്കുന്ന
ഏ
നാളെ രാവിലത്തേക്ക് എന്താ ഭക്ഷണൊക്കെ ആക്കുന്നാ കുക്കിംഗ് ഒക്കെ എങ്ങനെയാ അപ്പൊ
പുറത്തുനിന്ന് കഴിക്കുന്നാ
ഓ പൊറത്തുന്നല്ലേ പൊറത്തെ ഫുഡൊക്കെ പിടിക്കുന്നുണ്ടോ വീട്ടിൽ തനിയാ കു കൂടെ സൗകര്യങ്ങളൊക്കെ ആക്കി കൂടെ പുറത്ത് ഭക്ഷണം കഴിക്കുന്നൊക്കൊന്നും നല്ലതല്ല ശരീരത്തിനന് പിടിക്കില്ല പിന്നെ അവരെന്തൊക്കെ ചെയ്തിട്ട ആക്കുന്നന്ന് നമുക്ക്റിയില്ലല്ലോ
ആഹ് ഉം
ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം ദിവസം മുന്നുള്ള മാവൊക്കെ ആയിരിക്കും ദോഷം ഇസലായൊക്കെ ആക്കി തരുന്നത്
ഉം
അതല്ലാം കഴിച്ച് വയറ് ചീത്തയാക്കുന്നേക്കാൾ ഭേദല്ലേ വീട്ടി എ നമുക്ക് ചെറിയൊരു അടുപ്പ് സെറ്റ സെറ്റാക്കിയിട്ടുണ്ടെിൽ നമുക്ക് രാവിലെ ബ്രെഡ് ഓംലെറ്റോ എന്താ വെച്ചാ നമ്മള് ഇഷ്ടത്തിനായി കഴിക്കാലോ പൊറത്താവുന്ന വൈസ അത്ര ആവൂല്ല
ഉം ശരിയാണ്
അങ്ങനെ എങ്കിലൊക്കെ ട്രൈ ചെയ്യും
നോക്കണം അതിനുള്ള സംവിധാനം ഏർപ്പാടു ചെയ്യണം
അങ്ങനെ നോക്കുന്ന കുറച്ചും കൂടി ബെറ്റർ കാരണം ഇപ്പൊ മൂന്നു നേരം പൊറത്തുനിന്ന് ഭക്ഷണം കഴിക്കണ്ടേ
ആഹ്
നമ്മള് ഒരു ദിവസം ചെലപ്പോ രാവിലെ തന്നെ ചായക്കെ ഒരു നൂറ് പോയെങ്കില് ഈ ഉച്ചയ്ക്ക്മ്മള് ഊന്നൊക്കെ കഴി ഇരുന്നൂറു രൂപ ആ റേഞ്ച് ഒക്കെ ആവല്ലോ ഇെ മുന്നൂറ് രൂപായില്ലേ പിന്നെ ഈവനിങ് ഈവനിങ് ചായ കുടിക്കണം പിന്നെ നൈറ്റ് ഫുഡ് കഴിക്കണം ടോട്ടലി ഒരു ഫൈവ് ഹൺണ്ട്രഡ് എന്തായാലും ഒരു ദിവസം ഫുഡിന് വേണ്ടി നമ്മൾ മാറ്റി വെക്കണംപ്പ ആ പൈസ പെ സേവ് ചെയ്ത് വെച്ച് ഒരു ഗ്യാസ് എടുക്കുമ്പ ഒരു കുറ്റി സെറ്റാക്കുവാണെങ്കിൽ സാനം വേടിച്ചാ ആ ദിവസത്തെ ഭക്ഷണം കഴിഞ്ഞില്ലേ ചോറ് വയ്ക്കാം റേഷൻ കാർഡ് ഉണ്ടേങ്കി അരി മേടിക്കാം പച്ചക്കറിക്ക് അത്രേം കൊർച്ച് പ ഒരാളത്ണ്ട കൊർച്ച് പച്ചക്കറി വാങ്ങിച്ചാ മതി തട്ടികൂട്ടി ആക്കാം മുട്ട മേടിച്ചാൽ മതി അച്ചാറ് പപ്പടം ചെറിയ ചെറിയ കറികളൊക്കെ ഇണ്ടല്ലോ
ഓ
എ ലാഭിഷായിട്ട് ഭക്ഷണംകയിക
ഇപ്പൊ പ്രത്യേകിച്ചു വൈറസുകളൊക്കെ ഉള്ള ടൈമാണ് വൈറസുകളല്ലാം ഉള്ള ടൈം ആണ് പറയ
എന്ത് കേട്ടില്ല
അതനിപ്പ പോലത്തെ വൈറസുകളുള്ള ഉള്ള ടൈ മ് ആണ്
ആഹ അതെ അതെ ഇപ്പ ശിഗല്ലന്ന് പറഞ്ഞരു വൈറസ് ഇറങ്ങിട്ടീല്ലെ ഇപ്പൊ പുറപ്പെട്ടിട്ടുള്ള ഒരു വൈറസ് അത് ശിഗല്ല
വയനാടൊക്കെ ഉണ്ട് തിര്വനന്തപുരം ലെ
ആഹ്
കോഴിക്കോട് നിപ്പ സ്ഥിരീകരിച്ചു
ജലദോശവും ചുമയൊക്കെയാണെന്ന് തോന്നുന്നല്ലോ വലിക്കുന്ന്ണ്ടല്ലോ പനിയാണോ
ജല ദോഷം
മഴ ആയിട്ട്ണ്ടെങ്കി പിന്നെ പനീം ജലദോഷൊന്നും വിട്ട് മാറത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും തണുപ്പിന്റെയാ തോന്നു ഭയങ്കര തണുപ്പ് ൻ്റേയതോന്നണു ഇപ്പ എല്ലാർക്കും ജലദോശും ചൊമയൊക്ക്യാണ്
എല്ലാട്ത്തുണ്ടല്ലേ
ഉം എല്ലായിടത്തും ഉണ്ട് എനിക്കും കുറെ ദിവസം രണ്ട് മൂന്ന് മാസം ചൊമയോട് ചൊമയായിരുന്നു ഇത് വരെ കൊറഞ്ഞിട്ടൊന്നുല്ല രാത്രി കെടക്കുമ്പഴാണ് ചുമ കുത്തി കുത്തി വരുന്നത് ഞാൻ രണ്ട് മൂന്ന് ഡോക്ടർ മാരെ കാണിച്ചു അവരന്ന മരുന്നെല്ലാം കഴിച്ചു വലിയ കുറവൊന്നുല്ല തണുപ്പിൻ്റേർക്കും എന്നോർത്തോണ്ടങ്ങനെ ഇരിയ്ക്കുന്നു പിന്നെ എനിക്ക് പോതുവേ മരുന്ന് കഴിക്കണതിനോട് വലിയ താല്പര്യൊന്നുല്ല അതുകൊണ്ട് തന്നെ എന്നാ മരുന്നെല്ലാം കഴിച്ചു കൂട്ടീട്ട് എറ്റും ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ
നമക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പിന്ന ബിരിയാണി
ബിരിയാണിയോ
ഉം
ആ ഓക്കെ
അവിടെ എന്താ ഇഷ്ട്ടപ്പെട്ട ഫുഡ്
എനിക്ക് മന്തിയാ ഏറ്റും ഇഷ്ട്ടപ്പെട്ട ഫുഡ് ഇപ്പം ആ മന്തി ഞാൻ മന്തി ഭയങ്കര ഇഷ്ടപ്പെടുന്ന് എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടല്ല ബിരിയാണി ഫുള്ള് ഭയങ്കര ഓയിലിയല്ലേ ഷ്ടല്ല പക്ഷെ ബിരിയാണിയങ്ങനെ ഇഷ്ടല്ല എനിക്ക് മന്തിയാണ് ഇഷ്ടം ആഹ് എന്നാ ഓക്കെ ശരി പിന്നെ വിളിക്കാം ഓക്കെ ഗുഡ് നൈറ്റ്
ആ